ആഹ്
ആഹ് എവിടെ എന്താ പാട്
നല്ല പാട് എന്താ അടുത്തൊക്കെ വർത്താനം
ഉം നല്ല വർത്താനം എന്താ അവിടുത്തെ വർത്താനം ഇവിടേം നല്ല വർത്താനം മഴയുണ്ടാ അവിടെ ഉം മഴേണ്
ഏ
ഉം ഇബിടെ മഴയുണ്ട് ആഹ്
ആ എന്താ ഇയാളെ ഇത് സൗണ്ട് കേ കമ്മിയാണല്ലോ
സൗണ്ട് കേൾക്കുന്നില്ല
ഇല്ല ഒച്ച കമ്മിയാണല്ലോ
ഇപ്പൊ കേക്കുന്നുണ്ടാ
ചെറുതായിട്ട് കേക്കണള്ളോ സ്പീക്കർ ഇട്ടണ്ടാണോ സംസാരിക്കണേ
അല്ല
ഏ സൗണ്ട് കേക്കണില്ല
ആഹ് നമ്മുക്ക് ഈട്ടീലൊക്കെ പോവണ്ടേ ചങ്ങായ്ച്ചളൊക്കെ കൂട്ടിയാണ്ട് നമുക്ക് എവിട്ക്കേലും പോവാ കൊറെ ആയില്ലേ പോയിട്ട്
ആഹ് കൊറെ ആയിലെ ഒന്ന് കൂടി ആടി ഒക്കെ ചെയ്തിട്ട് എവിടക്കാ പോവാ
ഉം വയനാട് പോയാലോ
വയനാട്ക്ക് എങ്ങനെ കെഎസ്ആർ ടി സിയിലോ ഇപ്പൊ പിന്നെ കെഎസ് ആർടി സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണല്ലോ
അയ്ല് പോ ആഹ് അങ്ങനെ പോവണെങ്കി പോവാ ആഹ് അതാവുമ്പം ആഹ് പൈസ ലാഭയല്ലോ ആഹ് പൈസ ലാഭയി ആഹ് മറ്റേ അമ്മളെ ചങ്ങായ്ച്ചിളൊക്കെ എന്താ പറിണേ? എല്ലാവരും ആഹ്ന്നെ പോവാ പറീണ്ട്
ആഹ്
ഭക്ഷണം ഇങ്ങക്ക് ഇണ്ടാക്കി കൊണ്ടോവാ
ഭക്ഷണം നമ്മള് ബസ്സിലായൊണ്ട് നമ്മക്ക് ഇണ്ടാക്കി കൊണ്ടോണ്ട നമക്ക് വെ നാരത്ത്ന്ല്ലേ എന്തെങ്കിലും ചെറുകിട സാനങ്ങള് ആഹ് എന്തെലും മാണെങ്കി അമ്മക്ക് ഇണ്ടാക്കാ ല്ലെ എല്ലാർക്കും വെറൈറ്റി ആയ്ക്കാണ്ട്
പലരും പലതും ഇണ്ടാക്കിക്കൊണ്ടരാ
അത് നമ്മളെ ഗ്രൂപ്പില് നമ്മക്ക് ചർച്ച ചെയ്ത് കാണ്ടേ ഓരോ ആൾക്കാര് ഓ ഓരോന്ന് ഇണ്ടാക്കിക്കോട്ടെ അല്ലെ പിന്നെ എല്ലാരും ഒന്ന് ഇണ്ടാക്കിയാല് അതും കുടുങ്ങും
ആഹ് ഞങ്ങള് ഇവട്ന്ന് പോയിരുന്നു നല്ല രസണ്ടെയ്രുന്നു ആഹ് ഇന്നട്ട് എങ്ങനെ ഇണ്ടായിരുന്നു യാത്ര? നല്ല അടിപൊളി ഏര്ന്നു ഞങ്ങളും ഭക്ഷണം അവിട്ന്ന് മേടിച്ച് കഴിച്ച്
ഏഹ് ഇങ്ങള് കെ സാ ആർ ടിസിലാ ഇന്നട്ട് പോയിനെ തെരക്ക്ണ്ടായിനോ സീറ്റ് കിട്ടീനോ നമ്മക്ക് പോകുമ്പോ സീറ്റ് കിട്ടോ?
സീറ്റ് കൊറവാണ് ഇപ്പ എല്ലാരും അയ്ലാണല്ലോ പോണത് സി ക്കള് മൊത്തം
ആഹ് കൊറെ നേരം നിന്ന് നിന്ന് അണ്ട് ച്ചടക്കൂല്ലേ
കൊർച്ച് കഴിഞ്ഞപ്പം സീറ്റ് കിട്ടിട്ടോ ഏഹ് നല്ല രസംണ്ടാവുല്ലേ ആഹ് ആന വണ്ടില്ലേ പറയാ അയ്ന് ആഹ് ആഹ് ആഹ് നല്ല രസണ്ടായ്രുന്നു
ഇന്നട്ട് ഇങ്ങട്ട് പെരീക്ക് പോന്നപ്പളും കെ എസ് ആർ ടി സിയിലാ പോന്നീനെ
ഞങ്ങള് രണ്ടുസം അവിടെ നിന്ന് ഇന്നട്ടാ വന്നേ
എവ്ടെ എവ്ടെ റൂം ഇട്ത്ത്കാണ്ടോ?
ആഹ് അവിടെ ഇട്ത്താണ്ട്
ഏഹ് ഇന്നട്ട് പിറ്റേന്ന് പിന്നെ രണ്ടുസം കഴിഞ്ട്ട് കെ സ ആർ ടി സിലെന്നെ പോ
ആഹ് അങ്ങൻ തന്നെ വന്നെ ഏഹ് അപ്പ നല്ലേ രെസെക്കാരം രണ്ടുസം കൊറെ നടന്ന് കണ്ടുകുല്ലേ കൊറെ കണ്ടിര്ന്ന് പോയപ്പോ ഏഹ് ആഹ് ചെർതായിട്ട് എടക്കൊക്കെ ഇങ്ങനെ പെയ്തിരുന്ന് കോടെ? ആഹ് നല്ല കോട ഇണ്ടായിരുന്നു. ഇപ്പം ഇപ്പം മയക്കാലായോണ്ട് ആഹ്
ആഹ്
അപ്പ മയക്കാലല്ലേ നമ്മള് എങ്ങനെ പോവ മഴക്കാലം നമുക്ക് പോവാ അടിപോളിയാവും മഴ ക്കാലത്ത് നല്ല രസാണ് പോവാന് നല്ല മഴയെണ് അന്ന് പോവണ്ട കാരണം വയനാട് ന്നൊക്കെ പറഞാ ആഹ് ദൂരെന്തൊക്കെ ഉള്ളെ
ആഹ് അമ്മളെ ചങ്ങാഴ്ചാളോടൊക്കെ ചോയ്ച്ച് ചങ്ങയ്ചാളൊക്കെ വയനാടെന്നെ പറഞ്ക്ക്‌ണ്ല്ലേ
ആഹ് ചെറിയ ചാറ്റൽ മഴ ഒന്നും കുഴപ്പല്ല
ആഹ് ഇന്നലെക്കെ നല്ലൊരു ചാറ്റൽ മഴിം വെയ്ലും അങ്ങനെ കൂടിയതേനി അതെക്കെ മായ്രി ആവുമ്പോ ക്ക്‌ പോവാ എന്നാ പിന്നെ ചൂടും ഇണ്ടാവൂല ഇന്ന് നല്ല മഴെണ് നാളെ ഇനി എന്താണെവോ എന്നാ അമ്മള് പോവാ ഞാറാഴ്ച പോവേ
ഞാറാഴ്ച പോവാ അതാവുമ്പം എല്ലാർക്കും ലീവ് ഉണ്ടാവല്ലോ
ആഹ് എല്ലാർക്കും ലീവ് ഉണ്ടാവും പക്ഷെ നല്ല തെരക്കെകാരല്ലേ
ആഹ് ഞാറാഴ്ച ആയോണ്ട് നല്ല തെരക്ക്‌ണ്ടാവും ശനിയാഴ്ച്ചിം പറ്റും
ശനാഴ്ച്ചിം പറ്റും ശനാഴ്ച്ചിം തെരക്കാനേ കാരം എല്ലാവും ശനാഴ്‌ച്ചിം ഞാറാഴ്‌ചേണ് ങ്ങനെ
ആഹ് ആഹ് പിന്നെ ഒന്നും ആർക്കും അവധിണ്ടാവൂല
ആഹ് പിന്നെ അവധിണ്ടാവുല്ലേ
ണ്ടോ യാത്ര
ഉം ഇൻക്കല്ലഷ്റ്റ
യാത്ര പോകണത് എല്ലാർക്കും ഇഷ്ടാല്ലേ
ആഹ് പിന്നെ പഷേ ഞാനേയ് കെ സാർ ടി സി കേറിട്ടന്നെല്ല ഞൻ ഒരിസം കെസാർ ടി സി കേറാം മാണ്ടി സ്റ്റാന്റ്ക്ക് പോയിനി എന്തോരം തെരക്ക് പെണ്ണുങ്ങളൊക്കെ കുത്തിത്തെരക്കി കേറാ അപ്പൊ പിന്നെ ഞാൻ കേ റീല
ഞമ്മക്ക് ന്നാ ഞ്ഞ് പോവാ ആഹ് എല്ലാവർക്കും കൂടെ നല്ല രസായിട്ട് ങ്ങള് പോയന്ന് പാട്ടൊക്കിട്ടിനോ വണ്ടില് ആഹ് പിന്നെ
ഏഹ് ഏഹ് ഇഞ്ച് ഏഹ് അന്റെ അവ്ട്ത്തെ ചെങ്ങാഴ്ച്ചിയാളപ്പ പോയത് അതാ പെരക്കാരപ്പ പോയത്
ഞാൻ പരക്കാരെ കൂടെ പോയത് ഏഹ് കൊറേ ആൾക്കാര്ണ്ടായിനോ ആഹ് അത്യാവശ്യം ആൾക്കാര്ണ്ടേയ്നി കെ സാർ ട്ടി സി ഫുള്ള് ങ്ങളെ ആൾക്കാരേയ്നി ആഹ് അല്ലല്ല അഹ് സീറ്റൊന്നും കിട്ടില്ല പക്ഷേ
ഏഹ് ന്നട്ട് ഭക്ഷണൊക്കെ എങ്ങനെ ണ്ടായിനി
നല്ല രസണ്ട് നിന്നെത് അറിയ്ണില്ല നല്ല രസുള്ള സ്ഥലങ്ങളൊക്കെ ആയോണ്ട്
ആഹ് പിന്നെ അവിടെ റൂമിനൊക്കെ നല്ല ചെലവില്ലേ
ആഹ് അത്യാവശ്യൊക്കെ ചെലവ്ണ്ട്
ഉം അതൊക്കെയാണ് നമ്മള് ടൂറ് പോയാല് നല്ലോം പൈസ കജിലാണ് പുടിച്ചണം ന്നാലേ മ്മ റ്റൂറ് പോയാല് മൊതലാവൊള്ളു അല്ലെങ്കി അമ്മൾ റ്റൂറ് പോയാല് ലെ മ്മക്ക് കൊറേ പൈസ ഇണ്ടെങ്കിലേ റ്റൂറോവാൻ പറ്റുള്ളൂ എന്തിനും ഏതിനും പൈസ വാണ്ടേ
ആഹ് അതെ
ഉം അന്ന് ങ്ങക്ക് ഒരാക്ക് എത്രായി ആവൊല്ലെ ന്നാ പിന്നെ ഞമ്മക്ക് നമ്മളെ ചങ്ങായിച്ചിയാളോട് അങ്ങനെ പറയാല്ലോ ഒരാൾക്ക് ഇത്ര
ഒരാക്ക് ആയിരത്തിന്റെ മേൾളേക്ക്
ആഹ് നമ്മള് പിന്നെ ഒരുസം നിക്കണൊന്നില്ലല്ലോ അന്നെന്നെ പോയ് നമുക്ക് രാവിലെ നാർ
ണ്ടിസം നിന്നോണ്ടാണ് പൈസ കൂടിയത് ഞമ്മക്ക് വേഗം എന്താ രാവിലെ നാർത്തെ രാവിലെ നാർത്ത ണ്ടാവൊലെ ബസ് ആഹ് നാർത്തണ്ട്
ആഹ് രാവിലെ നാർത്തെ പോയിക്കാണ്ട് നമക്ക് വേഗം ഇങ്ങ
വേഗം ങ്ങട്ട് പോരാ ആഹ് രാത്രി ആകുമ്പോത്തേക്കും ആഹ് രാത്രി ആകുമ്പത്തെക്കും
കെ സാർ ടി സി നിക്ക് കാൺണേ എപ്പൊളും ഇരുവത്ത്നാല് മണിക്കൂറും ണ്ട് തോണ്ല്ലേ
ആഹ് അറില്ല ഇണ്ട് തോൺണ് രാവിലെ ഇണ്ട് രാത്രിയും ഉണ്ട് അങ്ങനെ ആഹ് രാവിലേം രാത്രീം ഇണ്ട്ല്ലേ അയിന്റെ എടക്കൂണ്ടാവും
ആഹ് അയിന്റെടയ്ക്ക് പിന്നെപ്പളും ഉണ്ടാകും രാവിലിം രാത്രിയാണ് അമ്മക്ക് മെയിനായിട്ട് നോക്കണ്ട കാരണം നമ്മൾ ആ സമയത്ത്
സമയത്തല്ലേ പോയി വെര്അ ആഹ് ആഹ്
അവ്ടെ അറങ്ങീട്ട് പിന്നെ കൊറേ നടന്ന് കാണാൺണ്ടോ
ണ്ടോ ഇല്ലല്ല കൊറച്ച് നടക്കാനൊള്ളു നല്ല നല്ല സ്ഥലങ്ങളാ, അവിടുന്നൊരു സ്ഥൽത്ത്ന്ന് വേറൊരു സ്ഥൽത്ത്ക്ക് പോവാൻ എന്താ കാട്ടിയെ അതവിട്ന്ന് വണ്ടി വിളിക്കേണ്ടിയെരും
ആഹ് അപ്പൊ നല്ല പൈസാവൂല്ലേ
ഇല്ലില്ല ചെറിയ പൈസാവ്ള്ളു ആഹ്
അപ്പ നമ്മക്ക് ഇന്ന് അങ്ങനെ കാട്ടാ ഗ്രൂപ്പില് നമ്മള് പറയാ എന്തെങ്കിലൊക്കെ എല്ലാർക്കും കൊറിക്കാനൊക്കെ കയ്യില് പിടിച്ചാനെ എന്നാ പിന്നെ വെറിയാവില്ലല്ലോ അവിടൊക്കെ പോയാൽ എന്തായാലും നമ്മളെ നാട്ടിത്തിലാറെ പൈസക്കാരാ അവിടെ
ആഹ് അവിട നല്ല പൈസേ
ആഹ് അപ്പൊ പിന്നെ മ്മക്ക് മറ്റേ ചൂടിള്ള കമ്പക്കെ ഉണ്ടാവല്ലേ അവിടെ
ആഹ് അത് ഞങ്ങള് കഴിച്ച് നല്ല ടേസ്റ്റ് ഇണ്ട്
ആഹ് അയിമ എന്ത് വെലയാകും മറ്റേ നാരങ്ങിയും മുളകും പൊടിയും ഉപ്പൊക്കെ ആക്കിയണ്ടല്ലേ
ആഹ് മറ്റേ കുരുമുളകിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട്
ആഹ്
ആഹ് നല്ല ടേസ്റ്റാല്ലേ മ്മ് നല്ല രസാ ഓനെന്താത് ചുടുവാ തോന്നയല്ലേ അത് ചുട്ടിട്ട് ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ മസാല തേക്കും
ആഹ് നല്ല ടേസ്റ്റാല്ലേ നമ്മള് എങ്ങനെ നമ്മളെ പെരേക്ക് കൊണ്ടുവന്നാലും അങ്ങ്-അങ്ങനെ ഉണ്ടാക്കിയാലും ആ ഒരു
ആവൂല അതാ അവരുണ്ടാക്കിയേക്കുന്നതിനാ രസം
ആഹ്
ആഹ് പിന്നെ നിങ്ങൾ എന്തൊക്കെയാന്ന് കഴിച്ചഴിനാ ഒപ്പി ഇട്ടാക്കണ്ട അതിനോട് ഉപ്പിലിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്
ആഹ്
പിന്നെ എന്തൊക്കെയാഅവിടെ കാര്യമായിട്ട് നിന്നുള്ളത് അവിടെ പിന്നെ കാര്യായിട്ട് ഇതന്നെ കാട്ടും ആ ഒരു പെട്ടിൽ കുറേ ചോക്ലേറ്റിന്റെ അത ഒരു കുത്തുന്നടിച്ചോയെ ആ ആ കഴപ്പക്ക പോലെ
അതിന്റെ വെള്ളിം രസല്ലല്ലോ
ഏ വാ വല്യ രസല്ല ചിലത് ഇ തിന്നാൽ രസാ
വേറെങ്ങനത്തെ ഞാന് കണ്ടണ് ഒരു ബോള് മാരി മണിമണി മണി മണിക്കെണ്ട്
ഉ ഞാൻ കണ്ടിട്ടില്ല
ആഹ് നമ്മളെ മുട്ടന്റെ ഷേപ്പിലൊക്കെ
അഞ്ച് രസുണ്ട് അതിന്റെ എന്താ ചോക്ലേറ്റും വൈറ്റ്
ചോക്ലേറ്റ് ആ ചോക്ലേറ്റിന്റെ പിന്നെ വെള്ള കളറും ഇവിടെ
അനിയേന് ടൂർ ആയപ്പോ കൊടുുന്നേന്
രസം ഉണ്ടായിരുന്നോ?
ആഹ് അതല്ലേ റസഡ അയിന്റെുള്ളനെ കടിച്ചാനൊക്കെ ഉണ്ട്
ആ മറ്റേ നമ്മളവിടെ കാണ ചോക്ലേറ്റ് രസല്ലല്ലേ നല്ലയല്ല ഇത് ഞാൻ കഴിച്ചിട്ടില്ല
ആഹ്
ഉ ഇനീ കഴച്ച് നോക്കണം നഞമ്മള് പോകുമ്പോ മേടിക്ക
ആ മറ്റേ ഫ്രൂ നമ്മള് ഫ്രൂട്സ്ക്കെ പഴം അങ്ങനത്തൊക്കെ നുറുക്കിയച്ച
സ്ട്രോബറി ആ മത്തക്കെ അങ്ങനത്തക്കെ ഇങ്ങനെ മുറച്ച് വെച്ചത്ണ്ടായിന്ന അങ്ങനെ പിന്നെ കൊറേ ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങ സ്ഥലങ്ങള അവിടെ കൂടുതൽ കാണാനല്ലേ പിന്നെ കുട്ടികൾക്ക് കളിക്കൻ പറ്റിയ ആഹ് അർത്തില്ലോവിട ചെറിയ
ആഹ് നിങ്ങള് അതില് അതിലൊക്കെ നല്ല ചാർജ്ല്ലേ
ഇല്ല അവിടെ അങ്ങനെ ചിലതിന് ച നല്ല ഇതുണ്ട് പൈസ ഉണ്ട് ചെലതിന് പൈസ കൊടുക്കാനണ്ട്ന്നെ കളിക്കാനും പറ്റും. ആ അങ്ങനെ. നിങ്ങള് വയനാട്ടക്ക് പോയിട്ടില്ലേ? ഇക്ക ഞാന അങ്ങോട്ടൊന്നും പോയിട്ടില്ല. ഞാന് റിസോർട്ട് റിസോർട്ടക്ക് പോയി നല്ലാതെ, ആഹ് അങ്ങോട്ട് പോയിണ്ടാവലേ. ആ ഞങ്ങള് കൊറച്ചൊക്കെ ആയി പോയിട്ട്.
ആഹ് അപ്പൊന്നെ നമ്മക്ക നമ്മള് ചങ്ങായ്ച കുട്ട്യാളോട് പറയാം, നമ്മള അങ്ങനെ പോവല്ലേ ഞായറാഴ്ച്ച പോവ കെഎസ്ആർ ടിസി ൽ പോവാ. സാധനം നമുക്ക് കയ്യിൽ പിടിച്ചാന്നൊക്കെ പറഞ്ഞണ്ടേ, നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പില് മെസ്സേജ് അയക്കാം. ഇജോ ഒന്ന് പറഞ്ഞാണ്ടി ഞാനും പറയാ
ആഹ് ഞാനും പറയാം. നമ്മള് രണ്ടാക്കും പറയാം.
ആഹ് അപ്പൊ എന്നാ ഞാന് നമ്മളെ എന്താ ചങ്ങായ്ചകള ഗ്രൂപ്പില് വരാ, ഇജും വാട്ടോ.
ആഹ് ആഹ് ആ ആഹ് അന്നായിക്കോട്ടെ. അന്നായിക്കോട്ടെ ഉം.